ഹലോ
ആ ടി അവിടെ എന്തോ സൗണ്ട് കേക്കണണ്ടല്ലേ
ഇല്ലല്ല കൊഴപ്പല്ലല്ല
ആ
വേറെ തൊന്നുല്ല
ആ എന്തൊക്കെണ്ട് വിശേഷം
ന്ല്ല വിശേഷം അവിടെ
നല്ല വിശേഷം മഴയൊക്കെ ഇണ്ടാ
ഇന്നും മണിയില്ല ഇന്ന് വെയിലാണ് വർക്കണ്ടായിലെ ഇന്ന്
ആ വർക്കിലാണ്
ആ ആ ഇന്ന് രാവിലെ എന്ത് കയിച്ചു
ന്ന് പുട്ടണ്ടാക്കി അവിടെ എന്താ
ഇവിടെന്ന് ഇഡിയ പ്പോം ഗ്രീംൻപീസ് തിയറി അവിടെ എന്തായിരുന്നു കറിക്ക്
ഇവിടെ പൊട്ടും പരിപ്പും
അ ആ ആ പിള്ളേരൊക്കെ
അ വെക്കേഷൻ ക്ലാസ് ഈ കൊല്ലം എൽ കെ ജീലോട്ട്
അ ആ ആ
ഓള എങ്ങനെ
അവള അപ്പറത്ത് കളിക്കാൻ പോയി
ആ ഇ ട്ടൂറൊന്നും പോവാറില്ലേ
റവാറ്ണ്ട് ചേര ചേരണൂടിണ്ട് നാ തന്നെയാണ്
ആട്ടന്നണ്ടല്ലേ ആ
പിന്നെ നിങ്ങ റ്റൂറോ വാറില്ലേ
ഞാൻ പോ വാറണ്ട് ഇപ്പൊ വർക്കിന കേറിക്കണ കാര്ണം എങ്ങും പോയിട്ടില്ല പിന്നെ കഴിഞ്ഞ ദിവസം മൂന്നാറൊക്കെ പോയി വന്ന് ചൂടിന്റെ സമയത്ത് ഇനിയിപ്പ മഴക്കാലയില്ല മന്നാറ് നല്ല അടിപൊ ലിയായിരുന്നു ആ ഇവിട ത്താ ഇത് വച്ചിട്ട് പെട്ടെന്ന് നിങ്ങളല്ല സുഖരുന്നു ചൂ ടിന്നൊക്കോന്ന് ഇതായിട്ട് കൊച്ചുങ്ങൾക്കും പിള്ളേർക്കും നല്ല ഇതായിരുന്നു അനിയന്റെ മോളും ഉണ്ട് അപ്പൊ ഞങ്ങ എല്ലാരും കൂടി ഫാമിലിയാ യിട്ടാ പോയത്
പേ ചെയ്താ
സ്റ്റേ ല്ല വൺ ഡേ പോയിട്ട് വന്നു ഞങ്ങൾ ശനിയാഴ് ച പോയിട്ട് ശനിയാഴ്ച രാത്രി പോയിട്ട് ഞായറാഴ്ച രാത്രി കയറണ രീതിക്ക് പോന്ന് വർക്കുള്ള അപ്പം പിന്നെ രണ്ട ദിവസംലീവെടുക്കണ്ടല്ലെന്നു അങ്ങനെ വിചാരി പോന്ന്
ആ അപ്പൊ അവിടക്കാ പോയത്
എന്നാ അവിടെ അവ ദാനിയത്തിയുടെ കസിന ഉണ്ട് അവിടെ അപ്പൊ അവിടെ സ്റ്റേ ചെയ്തിട്ട് ആ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു ചെയ്ത് അവിടെ എല്ലായിടത്തും ഉള്ള സംഭവങ്ങളിലൊക്കെ പോയി കാണെ ക്കെ ചെയ്ത് കുന്നും മലയും കേ ണല്ല
ചെറായ ബീച്ചിൽ പോവാറണ്ടാ
ഉം ചെറായി ബീച്ചി പോവാറി ചെറായ ബീച്ചിന ഉള് വളതു ബീസിലാ പോണത്
ആ ആആഞാൻ വളപ്പിൽ ഇതുവരും പോയിട്ടില്ല
പടിപൊളി അടിപൊളിയാണ് ന പാൽക്കൺ ബീച്ചന്ന് മറട്ടുണ്ട് രണ്ട് വീച്ചു ഉണ്ട് പൽ അടിപൊളി നല്ല രസം അവിടെ മറ്റേ കാറ്റാടി മരങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് പിന്നെ കൂടുതലും ആളുകൾ വന്നത് അവിടെുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പൊതുവായി പ്രക്തസ് ചെയ്യും തന്നാ പിന്നെ പുതുവൈപ്പിന്റെ ഉള്ളിലോട്ട് കയറി എല്ലാം ആ ഒരു ഏരിയ തന്നെയ ആ ബീച്ചൊക്കെ സെയിം തന്നെയാണ്
ആ
പു തായിട്ട് ബീച്ച തന്നെയാണ് പാൽകാണി ബീച്ചന്ന് പറയണത് ഉം എന്നാ വെത്യാസം
പിന്ന ആ പഴയ ഫ്രണ്ട്സിനൊക്കെ കാണല അണ്ട
അങ്ങനെ കാണ ഇല്ല പിന്നെ എന്തെങ്കും പരിപാടിയൊക്കെ വരുമ്പോ കാണും പിന്നെ പത്തിത്തെ ആൾക്കാര കാണലേ ഇല്ല
ഞാൻ ഞാകാണാ ലിണ്ട് ഇ ടക്ക് കെടക്കായിരുന്നു പിന്നെ ചെലപ്പോ ദൂരെ കല്യാണം കഴിച്ചതുകൊണ്ടായിരിക്കാം
അതായിരിക്കണം അതാണ് പിന്നീ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ വന്നാ അങ്ങനെ കാണും അല്ലാണ്ട് അങ്ങനെ കാണലില്ല പിന്നെ വൈപ്പിൻ വഴിയാണ് ഞാൻ വരണത് വഴി അപ്പ എടക്ക് ആരെങ്കിലും ആ വഴി വരുമ്പോ കാണും പള്ളിയിലൊക്കെ വരണവരുണ്ട് അവരോടൊപ്പം പള്ളിയുണ്ടല്ലോ അപ്പൊ ആ പള്ളിയിലോട്ടൊക്കെ വരുമ്പോ അങ്ങനെ കാണും ആ വഴി
ഞാന് പോയി ട്ടില്ല അതെങ്ങനെയാ പോവാ അപ്പൊ
അത് നമ്മ ഇവിടുന്ന് ന എന്താണ് വൈപ്പിൻ വണ്ടി പിടിക്ക വൈപ്പിൻ വണ്ടി പിടിച്ചിട്ട് അവിടുന്ന് ചെങ്കാറ് കേറാം അവിടുന്ന് പിന്നെ ഓ പോവാനുളള ദൂരൊള്ളൂ പിന്നെ ബസ്സ്റൂട്ടുവാണ് ചെലര് പോകൂല്ല അതോണ്ട് ഓട്ടോ ആണ് വരിക രണ്ട് ഒരു നാപ്പത് രൂപാ പോയിന്റ് അത്രേ ഉള്ളൂ അത്യാവശ്യം ഇപ്പൊ ഈ ആഹ ലാഭംി
ആ ഞാൻ അതുവഴി ഞാൻ പോയിട്ടില്ല
ആ എല്ലാരും വരാറുണ്ട് നല്ല പള്ളിയാ ഉം ഞാൻ നേരത്തെ ആ ജോലിക്ക് വരണേനുമുന്നേ തൊടങ്ങി ഇവിടെ പള്ളിയില് പോകു എടക്കിങ്ങനെ വരുവായിരുന്നു ഉം
ഞാൻ കൊറേ കേട്ടിട്ടൊക്കെ ഉണ്ട് മറ്റെ എന്താ സ ഇങ്ങനെ സാധനങ്ങള് കാണാണ്ടുപോം അങ്ങനെയല്ലേ?
ആ നമ്മ എന്തെങ്കിലും കാണാണ്ടുപോവോ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഒക്കെ ഇണ്ടെങ്കി ഇവിടെവന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കില് ഇത് നമ്മ വഴിപാട് പോലെ നേർന്നാ മതി. നടക്കുന്നാണ് പറയണത് പിന്നെ ഞങ്ങ ഇവിടെ കല്യാണം കഴിഞ്ഞ ടൈമില് ഇങ്ങനെ വന്നിട്ട് ഇങ്ങന പള്ളിയിലൊക്കെ വരുവായിരുന്നു. അന്നേരം തൊടങ്ങി വരും ഉം അതിനു മുമ്പൊന്നും വന്നിട്ടില്ല. അതിന് മുമ്പൊന്നും വന്നിട്ടില്ല. ആ എവിടെങ്കിലും ഇപ്പൊ നമ്മ കറങ്ങാനൊക്കെ പോകുമ്പോഴെല്ലാം ഓരോ അമ്പലവും പള്ളിം വല്ലാർ പാടംപ്പള്ളി ഈ പള്ളി അങ്ങനെ ഓരോന്നും അങ്ങനെ വിസിറ്റ് ചെയ്യും.
വല്ലാർപാടത്തോറണ്ട് പിന്നെ ചെ കുട്ടിക്കാടുപോവും എല്ലാ ആഴ്ചയും പോവരുന്നു കുഞ്ഞാകണേന് മുന്നേ. എപ്പഴും പോകും മു ചൊവ്വാഴ്ചവിസങ്ങളിൽ പോവും ഫുഡ് കഴിക്കും പോരും.
ആഹ് ഞാൻ വല്ലാർപാടത്ത് കല്യാണത്തിന് മുമ്പും പോവുരുന്നു മറ്റേ ചൂലും കൊണ്ടടിച്ചിട്ടണ്ടെ മുടി വളരുന്ന് പറയോല്ല.
ആഹ് ആഹ്.
പോയിട്ട് ചൂലുകൊണ്ടിരിക്കലാല്ലേ എവ്ട് മുടി അങ്ങനെന്നെണ്ടാവും വള ഇടല് ഒന്നൂല്ല അ ഒരു വിശ്വാസം. അങ്ങനെ ചെയ്യുമ്പ നമുക്കും ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം എന്നിട്ട് ഉച്ചക്കത്തെ പണി കഴി കയ്ഞ്ഞാ?
ഉച്ചക്കത്തെ പണിയൊക്കെ ആയി അടുക്കള പണി കഴിഞ്ഞ്, ബാക്കി പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, കുഞ്ഞിത് പൊറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അടിക്കലും തൊടക്കലും നടക്കുള്ളൂ, അല്ലെങ്കി ഒന്നും നടക്കില്ലാ. പോയാ പഠിക്കാനിരിക്കണേയിരുന്നു
ആഹ് വീട് ശറായി തന്നെയാണാ വന്നത്?
ഞാനിപ്പം എൻ്റെ വീട്ടിലുണ്ട്. ഉം എന്നെ കല്യാണം കഴിച്ചേക്കണ പെരുമ്പടുന്നെയാ ഉം ഉം പെരുമ്പടന്തേന്ന് ശരിക്കും അങ്ങനെ പറയേണ്ട കാ കാരണം നമ്മുടെ ഈ ചെറായി പാലത്തിന്റെ അപ്പുറാണ്. അപ്പൊ അടുത്താണ് ഉം.
പറവൂര് പോവണ വഴിയ ആ അത് അട്ത്ത്ന്നെണ് ആ പാടം കഴിഞ്ഞ് അപ്പർത്ത് അല്ലെ
അതെ അതെ അതെ വണ്ടിക്ക് അഞ്ച്മിനിറ്റ് വേണ്ട
ആ ആ വെളു പോണ് ഏ ബെസ്സിനാണെങ്കി ഒരു അരമണിക്കൂറ് ടു വീലറിനാണെങ്കിൽ ഒരു ഇരുവത് മിനിറ്റ് വേണ്ടി വരും എന്നാല് എല്ലാ ആഴ്ച്ചേ വരും അതെ
ഹ് ഹ് ഹ് ഹ് ഹ് വരാതിരിക്കാൻ പറ്റൂല ഹ്
ആഴ്ച്ചേല് ഇപ്പ ഞായറാഴ്ച മാത്രം ഇപ്പ കിട്ട്ണ ഒള്ളല്ലോ ഞാറാഴ്ചകളിൽ വന്നിട്ട് രാവിലെ വരെ അല്ലെങ്കില് തലേദിവസം ശനിയാഴ് രാത്രി വന്നിട്ട് ഞായറാഴ്ച വൈകിട്ട് പോരും അങ്ങനെ അങ്ങനെ എല്ലാഴിചേ രാവിലെ ബെസ്സിന് പോന്നാ മതി ആരു ആ ക്കണ്ടല്ലോ രാവിലെ സാവകാശത്തിന് ഈ കൊച്ചിനെ ആയിട്ട് ബെ സ്സിന് പോരും വൈകുന്നേരം ചേട്ടൻ വിളിക്കാൻ വരും അങ്ങനെ അപ്പം കൊഴ പ്പുലാ അങ്ങാട് ഇങ്ങാട് ആവുമ്പൊ അവർക്കും ബുദ്ധിമുട്ടാവോല്ലോ.
ആ ശരിയാണ്.
ക്കൂലാ
ഞ ഞങ്ങ ഇപ്പോ ഇവടെ കൊറച്ചായി ട്ട്ണ്ട് വീട്ടിൽ ഉം ഇവിടെത്തന്നെണ്ട് ദാ അവ് കൊറച്ച് എയ്ജെട് ആയിട്ടുള്ളതാണ് അച്ഛനും അമ്മേം. ഇപ്പൊ ഇവളങ്ങനെ നോക്കാ പിന്നാ ഒരു പൊഴാടെ ചുറ്റുവാണ് വീടിരിക്കണെ തുരുത്ത് പോലെ. അപ്പ അ പേടിയാണ് കൊച്ചങ്ങാനുവേ
ആ പോ ആ ഒറ്റക്കാ? ന്നാ പണിയുമ്പോ
ആ എല്ലാവരും പണിക്കോയി കഴിഞ്ഞാ ഒറ്റക്കാണ്. കാരണം അങ്ങനെ ആ എ ക്കാനും പറ്റൂലാര് അവരൊണ്ടായിട്ടും കാര് രുല്ല വയസ്സായാരാണ് അവര്ട്ത്പ്പ പി ചാലൊന്നും നിക് തോന്നുല്ല. അതാരടമ്മുവിടെ അങ്കവാടിയിലൊക്കെ ചേർക്കമ്പം പോവാലോ രണ്ട് വയസ് സായിട്ടുള്ളു
രണ്ടു വയസ്സായല്ലേ ആ ഞാൻ മൂന്ന് വയസ് ക്കയപ്പഴാ വർക്കിന് ഇറങ്ങിയേ ആ ഇയാൾ അങ്ങനെ അവിടല് ഇയാൾ ഇവിടെ കെ ജി ആക്കി അപ്പഴേ കെറും കൂടി ഉണ്ട് രണ്ടും മുടി കൂടിയ ആറ് മണി വരെ ഇരിക്കാം അപ്പൊ നമ്മ ആറ് മണി വരെ നോക്കണ്ട രാവിലെ ഞാൻ വർക്കിനിറങ്ങുന്ന ടൈമില് ആള ആക്കിയിട്ട് പോരും ആറുമണിയൊക്കെ ആവുമ്പോഴത്തപ്പും അവിടെ അച്ഛനും അമ്മയുണ്ട് അനിയ എന്റെ കുട്ടിയുള്ള കാരണമേ രണ്ടിനേംകൂടി നോക്കാൻ പണിയ പണിയായിരിക്കുവൂ ഇല്ല ഒരാള് ഇതാണ് അനിയന്റെ മോളാണ് മു
ആ ആ ആ ആ
അവര്ടെ കല്യാണമാ ആദ്യം കഴിഞ്ഞത് എന്നിട്ടാ ഞങ്ങടെ കല്യാണം കഴിഞ്ഞത്
ആ ആ ആ ആ
ഞങ്ങളുടെ കല്യാണത്തിന് ആള് അനിയത്തി പ്രഗ്ന്നൻ്റായിരുന്നു ഒമ്പത് മാസത്തെ വ്യത്യാസം അയാ അ ആ എന്താണ് ഒരു മാസമായപ്പ ഞാൻ കൊച്ച്ച് ജനിച്ച് ഒരു മാസയപ്പോ ഞാൻ അപ്പ ഒമ്പത് മാസ ഒരു വയസില്ല ആ ഒമ്പത് മാസത്തെ വ്യത്യാസംണ്ട്ക്ഷ രണ്ടും ഒരേ പൊലെ കാണാനും ആ ഒരേ ഒരേ വണ്ണമൊക്കെയാ അയിനും നല്ല തല് സോബാണോ അതേപോലെ അപ്പൊ രണ്ടിനേയും കൂടി നോക്കല് പണിയായിരിക്കും കാരണം ഒരാള് മേല പഠിച്ചുേരുമ്പോഴേക്കും അടു- ാളടുത്തക്ക് പഠിച്ചു കയറത് അപ്പ നല്ല പണി സാധാരണ ഒരാള കൊണ്ടു ടേകെയർൽ ആക്കും ഒരാൾ നെയ അനിയത്തിലെ വീട അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെയും അവളുടെ വീട്ടിലും- ഇവിടെയായിട്ട് മാറി മാറി നിൽിക്കും ഇയാളത് അമ്മാമ്മയുടെ വീട്- ൂക്കൂുണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ എങ്ങാനും കരഞ്ഞാലാന്ന് വെച്ചിട്ട് ഞാൻ മൂന്ന് വയസ് തുടങ്ങി അവിടെ അതു തന്നെ
ഉ ഉ ഉ ഉ പിങ്ങ പിന്നെ എന്താണ്
കേക്കനണ്ടാ ഡേക്കറല്ആദ്യോക്ക കൊ പോൂരുന്നു കരച്ചിലായിരുന്നു ആ വിട്ടിൽ നിന്നതിന്റെ ഒരു ബുദ്ധിമുട്ട- ട്ട ഇത് എന്റെ പൊറകെ തന്നെ ഇരുന്നാള് അപ്പൊ ഇപ്പ നിന്നപ്പോ ആൾക്കൊരു സങ്കടോം ഇല്ലന്ന് പിന്നി പ്പ കൊഴപ്പൊനുല്ലേ അവിടെ നമ്മ ആക്കണമേത്തുള്ളൊരു മാത്രം ആക്കി കഴിഞ്ഞ പിന്നെ ഒ- പോന്നില്ല പിന്നവിടെ കളിച്ചിന്നപ്പൊ സി സി ടി വിൽ കാണാണ് അവിടെ ക്യയാമറണ്ട് നമ്മ്ക്ക് ആളെ കണ്ടോണ്ടിരിക്കാം പിന്നെ കൊഴപ്പൂല്ല എങ്ങനേലൊക്കെ നമുക്ക് അറിയാൻ പറ്റും കണക്ട് ആവും നമ്മുടെ ഒരു ആപ്പ്ണ്ട് അപ്പൊ ഇല്ല അത് ലിങ്ക് ആയി ശരി അപ്പൊ അതായിട്ട് കണക്റ്റ് ആവും ആഹ് നമുക്കപ്പ സമാധാനവുണ്ട് ടെൻഷനില്ല അപ്പ ആറുമണിയൊകാവുമ്പോ- കുണ്ടന്നൂളും ഞാനൊര് ഒരു ഏഴര അപ്പ ആ ഒരു നേരം വരെ അമ്മ നോക്കിക്കോളും അത്വരെയും കൊഴപ്പൊണ്ടാവൂല്ല രാവിലെ ഉണെങ്ങി നോക്കി വരുമ്പോ ആള സ്തുതി കിട്ടും അതാഹ് ആഹ് ആഹ് ആഹ്